ഹലോ ആ കേൾക്കുന്നുണ്ടോ
ണ്ട്
എന്തൊക്കെ പാട്
എന്താ സുഖാണ്. കൊയപ്പൊന്നുല്ല ആ കയ്ഞ്ഞു കയ്ഞ്ഞു മ് അവിടെത്തെ
ആ ഇവിടെ കുളിയൊക്കെ കയിഞ്ഞ് അകത്ത്ക്ക്‌ കേറി അപ്പ ഞാനിങ്ങനെ വിളിച്ചോ ക്കാ വിചാര്ച്ചു
ആ അ
വീട്ട് പോയ്‌രുന്നോ
ആ
ഏ
മൂന്ന് മൂന്നാള്
ഏ കുട്ടിയാളൊക്കെ എന്ത് ചെയ്യുന്നു
കുട്ട്യോൾ രണ്ടാള് സ്കൂള് പോവ്ണ്ട്. ഒരാള് അഞ്ച്ല് ഒരാള് പത്തില്. പിന്നെ ചെറുതാ അങ്കലവാടി പോവാണ്
ആ ഇൻകത് പോലൊരു അംഗനവാടി പോവ്ണ മോളുണ്ട്.
ആണോ ഏ മടിണ്ടോ പോവാത്തത്
ഓൾക്ക് ഇഷ്ട്ടമാണ് പോകുന്നത്
ആ ഇവനും പോവാനൊക്കെ ഭയങ്കര താല്പര്യള്ള ആളെനുപക്ഷേ ഫസ്റ്റ്ത്തെ അന്നൊന്നും കുഴപ്പമില്ലായിരുന്നു പിന്നെ ങ്ങട്ട് തൊടങ്ങി കുറുമ്പും വാശിയൊക്കെ ആണ് പ്പോ. ന്നാലും കൊണ്ടാക്കി കൊടുക്കും
ആ ഇന്റെ മോളും ഒരു കൊല്ലം ആറുമാസം പോലെ ആയി പോവാൻ തുടങ്ങിയിട്ട് നമ്മള് ഡിസംബർല് ഒന്ന് ജോയിൻ ആവുലെ അ അ അന്ന് ജോയിൻ ആക്കി അപ്പൊ ഓൾക് കൊറെയൊക്കെ അന്നെന്നെ ഓൾക് അംഗൻവാടി പോണേ ഇഷ്ടംഇവിടെ ഇര്ന്നാല്
മ് ആരൂല്ല്യെ
ആരൂല്ല്യ പോവാൻ അവിടെ പോയപ്പോൾ ടീച്ചറെ ഇഷ്ട്ടപെട്ടപ്പോ അങ്ങനെ ഇപ്പോ ഞായറാഴ്ച്ച പോലും ജോലി ഒമ്പത് ഒമ്പത് മണി പത്തു പതിനൊന്നു മണി ആയ ചോദിച്ചും ഇമ്മ ഞാൻ പോട്ടെ അംഗൻവാടിക്ക്
ആ ആ എന്നും
പഠിക്കാൻ അല്ലെ ഇണ്ടാവാ
ണ്ടാവാ ഇത് കളിയ്യല്ലേ ഇപ്പൊ എല്ല മൊതലും ഉണ്ടല്ലോഅവർക്കു കളിക്കാൻ ക്കാനുള്ളതും ഏത് സൗകര്യങ്ങളും ആ ഉണ്ട്
ലൊക്കെ നല്ല രസള്ള ഫുഡും സാബാർ ഇഡ്ഡലി അങ്ങനെതൊക്കെ ആണ് നാല് മണിക്ക് മൂന്നു മണിക്ക് കൊടുക്കുന്നത് അവിടേക്കോ അങ്ങനെതന്നെ ആണോ
ഇവിടെ ഞാൻ ഇപ്പോ കൊണ്ടാക്കിട്ട് ഒരായ്ച്ച ആകുനൊള്ളു നിങ്ങൾ നാല്പ ഇപ്പൊ ഒരാഴ്ച ഫാസ്റ്ററ്റായിട്ട് നേരത്തെ കൊണ്ടുവരാറുണ്ട് രണ്ടു മണി രണ്ടര യൊക്കെ ആകുമ്പോയേക്ക് തിന് ഞങ്ങൾ കൊണ്ട് വരും അപ്പൊതിന് മൂന്നു മണിആകുമ്പോത്തിന് ഓർ തൃങ്ങനെ കൊണ്ടോവത്രെ ഞാൻ ആക്കി കൊടുക്കോള് ഓൾ ഭയങ്കര ങ്കര കരച്ചിൽ ചിലണ് അവിടെക്കടുത് അവിടെ ചെന്ന് ഇരുന്നു പിന്നെ കൊറച്ചുആണ്ട് കഴിഞ്ഞ കൊയപ്പല്യ ഇന്ന് അവിടെ ഇന്ന് എന്നും ത്തെ ഇന്നലെ ഞാൻ കൊണ്ടകീല ഇന്നലെ ഇന്ക് ഒരു പരിപാടി ഉള്ള കാരണം ഞാൻ ഓനയ്ട്ട് പോയീല ഇന്ന് പോകും ഇപ്പൊ എന്ത് മടിയാചിട്ട ക്ക് വയ്യ ഇന്ക് വയർ വേദനിക്ക ക്കാണ് ഇമ്മച്ചേ ഞാൻ പോണില്ല ങ്ങനെ ഓരോന്ന് നിച്ചണ്ടാവുണ്ടല്ലോ മറ്റേത് അങ്ങനെ ഒന്നും അറിഞ്ഞീനില്ല ഇപ്പൊ മറ്റൊൽ എല്ലാരും പോയ കാരണം ഓന്ക് ക്കാരുല്യയ്നും
ആ
ഓൻ ഇന്നലെതന്നെ പറഞ്ഞക്ക്ണ് ഞാൻ നാളെ അംഗൻവാടിക്ക് പോ വൂല ഇനിക് നാളെ വയറു യറ് വേദന അയ്ക്കാരം ഇമ്മ ഇന്നാലും കുളിക്കാനും ഡ്രസ്സ്‌ ദിക്കിൽ ദിക്കും ചെയ്യും അവിടെത്തന്നെയാ കയത്തിലോങ്ങാട്ട് പിടിക്കും പിന്നെ വിടൂല ഓന് എവിടെണ്ടിരിക്ത്തിയാലേ ന്ന് ഇരിക്കുല്ല അങ്ങാനായിട്ട് അവിടെങ്ങിട്ട് തും ഇരുത്തിയിട്ട് ഞാനങ്ങോട്ട് പോരുമ്പോ ഇന്ന് ടാറ്റാ കാട്ടിനു പ്പോ മ്മക്ക് പോരുമ്പോ സുഖം അമ്മമ്മനെ കണ്ടു പോരുമ്പോ ആ ആ എന്താവാ വെജാറ് നല് എന്താ കറിയൊക്കെ വെച്ചേ ആ കറി ആ അ ആയി രസം ആണല്ലോ
ഉം പിന്നെ മാ ഉണ്ണി.... തണ്ടും മുതിര ഉപ്പേരിമം ഉണക്കമല്ശ്യം പൊറു... ചെറു സ്രാവ്
ങേ
ആ ഇവിടെ അടുത്ത പരീനു ച്ച ക്ക ത് കൊടുന്നുന്നേനു
ആ
ഞാൻ കുറച്ചു മുതിരിം കുടി.... ട്ടുകാണ്ട് വെച്ചപ്പോ അത് നല്ലഷ്ട കുട്ടിയോൾക്ക് അതും മുരിങ്ങ.... ഇന്നിതണ്ടും മുതിരിം കൂടി
ആ അത് രസാ ക്ഷെ ഇടക്ക് ഒക്കേ നമ്മ്ള് കഴിക്കണത് ത്ര നമ്മളെ വയറ്റിലില്ല ന്താണ് മുടി നൂല്‌ലൊള് അങ്ങനതൊക്കെ ക്ക് പൊന്നു വയറ്റിട്ടുള്ളതേ ല്ലതും വിര്ത്തിയായി കിട്ടുത്ര ശേ ശേ കുട്ടി... ചേലോർക്കൊന്നും അത് തുന്നുല്ല ഓൾക്കൊന്നു കഴിക്കള്ളാ ആദ്യങ്ങളിലു ദ്യം തിന്നോല് ഇപ്പോഴും തിന്നൂട്ടോ അത് തിന്നത് വീരള്ളോര്ക്ക് എ പ്പളു അനെ തിന്നണന്നൊക്കെ ഒരു ആദ്യേ ഇങ്ങൾ തന്നെ തിന്നാതാൾ ക്കാര് ക്കെ കാണുമ്പൊന്ന് തിന്നൂല അവര് കുട്ടിളാണെങ്കില് അത് മ് ആ അങ്ങനെക്കെ അതോണ്ട് ഞങ്ങക്കൊക്കെ ണ്ടായതാണ് ഇവൾ ന്റെ അമ്മോശനും അമ്മായിമ്മക്ക് അങ്ങനെക്കെ എന്തേലും ഉൽപാ
ചെലോട്‌ത് പിന്നെ നമ്മള് വേം ഒറ്റ കുട്ടിളായി വേറെ പോവല്ലേ അങ്ങതോൽക്ക്‌ പിന്നെ അവൊന്നും നിച്ചല്ല ഇണ്ടാക്കാൻ പണിയാണ്ന്ന് അറിയൽ ഇണ്ടാവൂല അങ്ങതോൽക്കക്കെ ആണ് ബുദ്ധിമു പിന്നെ എന്തേം ജോലിക്ക് പോണോല് ഇത് അഹ്‌ ഇണ്ടാക്കാൻ കൊറച്ച് പണിയാണ്
പണിയാണ് അതെ അതെ ചക്കക്കുരു മ്
കുത്തലാണ് ക്ലാസ്സോണ്ട് വക്ക്ള്ള ക്ലാസ്സിന്റെ അട അ ആ അതിട്ട് കുത്തി കൊടുത്താല് കുഞ്ഞ് കുഞ്ഞ് കഷ്ണായി കിട്ടും മ് വക്ക് വക്ക് എന്താണ് എന്താണ് തൂക്ക പാത്രത്തിന്റെ മൂടിയൊക്കെല്ലേ
ആ
ആ അത് പോൽത്ത് പത്രാവണം
ആ പറ്റൂല ചെലെ വ ചെല ക്ലാസ്സ്‌ ളുണ്ടല്ലോ വക്ക് ഇങ്ങനെ
ആ പരന്ന്ക്കാണ്ട് അങ്ങനെള്ളത് പറ്റും കുത്തനെള്ളത് മാത്രാണെങ്കില് അരി കുത്ത് നല്ല ഇതാണ്
ആദ്യങ്ങളിലെക്കെ നായി ക്ലാസ്സ്‌ ഇണ്ടാവു അങ്ങനെ നാഴി ക്ലാസ്സ്‌ ആ ഹ
അത് ത്ത് നല്ല സുഖാണ് അയേറ്റ് നല്ലം അത്യാവശ്യ മൂ മൂർച്ചണ്ടാവും ചെയ്യും ഊക്ക് കുത്ത്ല്ലെ
ആ അതെന്നെ മ് ഇങ്ങട്ട് അയിന്റെ നൂല് എങ്ങനെ എട്‌ക്ക്‌പ്പൊ
അയ് നമ്മള് ചെത് ചെത്ത്മ്പ നൂല് വലിച്ചെട്
ആ അ രണ്ട് ഇതുമ്പാടെ ഇങ്ങനെ ഇട്ട്ട്ട് തിരുക്കുല്ലെ അങ്ങനെ ചെയ്യല് അ ആ
തണ് തൂണ്ടാണി വെര്ല്മങ്ങനെ തിരിച്ച് തിര് ച്ച് കൊണ്ടെരും അപ്പർ അ അ ആ തിര്ച്ചും മർച്ചും അ അപ്പങ്ങനെ പോരും പിന്നെ മാ ണ്ട കുത്തൂല പിന്നെ ഈ ഉണ്ട കുത്ത് നെന്താണ് ആ നാര് പൊ നല്ല സോഫ്റ്റ്‌ ത് ഇണ്ണിത്തണ്ട് നൂൽ മാത്രാള്ളതായി
ആ അ
ക്ക്‌ളില്ലെ
ആ
ആ അതെ ഇത് ഓലക്കൊടിമന്ന്‌ എടുത്ത്ങ്ങാണ്ട് ഈർകിളില്ണ്ടാകാണ്ട് ഇതങ്ങനെ കൊറേ പോരും അങ്ങനെ ചെയ്യും ഇത് ഇങ്ങനെ എന്താണ് ഞമ്മൾ തന്നെ കുഞ്ഞി കുഞ്ഞ് കഷ്ണായിട്ട് കട്ടിംഗ്ബോർഡ്മ്മേ വെച്ച് ഒന്നായിട്ട് വെട്ട ങ്ങ്ട്ട് രണ്ടു ഭാഗം കയ്യോണ്ട് ഇങ്ങനെ തി തിരിച്ചെടുത്താല് ഫുള്ള് നൂലും പോരും നമ്മൾ കയ്യൊ കയ്യോണ്ട് ഇങ്ങനെ വെട്ടുമ്പോ താക്കുമ്പള് അത് ശരിക്കു പോരൂല ചെത്താണെങ്കില് നമ്മൾ കട്ടിംഗ് ബോർഡ് വെച്ച് ഒന്നായിട്ട് കുഞ്ഞു കുഞ്ഞു തുരു തുരാന്ന് വട്ടത്തില്
ഉം
അപ്പൊ അപ്പൊ പോരൂല്ലേ
ആ എന്നിട്ട് കയ്യിമ്മങ്ങനെ ചിറ്റിങ്ങാണ്ട് ആക്കിയാല് ഉസാറായിട്ട് പോരും അങ്ങനെ
നിങ്ങൾക്ക് ഞങ്ങൾ എന്താ മീൻ കറിയാണ് ഞങ്ങള് ഒരു സൽ പോന്നത് ചോറും കുട്ടാനും കുട്ട്യോളും ആക്കി കൊടുത്തുട്ട് ഞങ്ങളങ്ങാണ്ട് ഒരു വഴിക്ക് പോന്നതാണ്
ഏ ഏ അസുഖ ആളാ
ആ
ആ
അപ്പൊ ഓലെ കാണാൻ വേണ്ടിട്ട് വന്നേ ഞ്ഞി കുട്ടേൾ ചെ കൊണ്ടരാൻ പോകുമ്പത്തിന് അവിടെ വീട്ടുക്കു എത്തണ്ടേ ഉം ഇപ്പൊക്കെ ആയി കറി അല്ലല്ല കുറച്ച് ട്ട് പോരണം ബസ്സിൽ പോരണം ഉം ബസ്സിൽ പോന്നു അവ് ഒരു ഓട്ടോറിക്ഷവിളിച്ചിട്ട് വേണം ഓലെ വീട്ടിക്ക് ട്ട് വരണങ്കില്
ആ
ഞ്ഞി ഒരു രണ്ടരക്കെ ആവുമ്പത്തിന് അവിടെ എത്തിയ പിന്നെ മൂന്ന് മണിക്കക്കോ അവനെ കൊണ്ടരാൻപോയ ആ സമയം ആകുമ്പത്തിന് ശരി വീടൊ ള്ളൂല്ലേ ആ മൂന്നു മണിയായാൽ എത്തുംങ്ങട്ട് ഒക്കെ പുതിയതാണ് പഴയ കുട്ടി ഇന്ന് ഒരു കുട്ടിയെട്ടൊള്ളു പഴയത് ഈ ഡി- സംബറില് ചേർത്ത്യേ കുട്ട്യായിട്ട് അല്ലാതെ ഒക്കെ ഇപ്പോ വന്ന കുട്ടികളാ
മൂന്നാല് കുട്ടോള് വല്ല്യ കരച്ചിലൊന്നും ഇപ്രാവിശ്യം കേട്ടിട്ടില്ല ഇന്നാല്
അ ആ ഇപ്പ ഈ കുട്ടിക്ക് എത്രായി ആ പെണ്ണിനെത്രായി അപ്പോ മൂന്നര അ ആ എനിക്കും അതേ മൂന്നര തന്നെ മൂന്ന് വായസായപ്പേ കൊണ്ടാക്കീട്ടുണ്ടാക്കും അല്ലേ അന്ന്
മൂന്ന് വയസ് ആവണ മുന്നേ കൊണ്ടാക്കിക്കണ് ഒരു മാസം രണ്ട് മാസം മുന്നേ അതേന്നു ഇവിടെ നിക്കാൻ സുഖ ല്ല്യ ഒമ്പതാം മാസത്തില്
അ ആ സെപ്തംബറില്‌ലേ അ
ഇത് ഒരു വിധം ഡിസംബറിലാണ് ആ ലാസ്റ്റ് ഇരുപത്തി ഏഴാന്തി ഇത്പ്പോ ഞങ്ങളെല്ലേരും വേഗം നോക്കി പോന്നു ഇന്നാണ് ഞങ്ങള് പുറത്തിറങ്ങിയപ്പോ നല്ല നല്ല മഴ നല്ല വെയിലും ഉ ഡ്രെസ്സോള് ഡ്രെ- ഡ്രെസ്സോളൊക്കെ ഒക്കെ നനഞ്ഞിട്ടും ഇതാകീട്ടും അപ്പ മോള് ഉണ്ടവിടെ പനി ആയി ട്ട് മാറിക്കണ് ഇന്നിട്ട് ഒന്നും കൂടി നാളെ കഴിഞ്ഞതിന് ശേഷം ഓള് പത്താംക്ലാസില് വെല്ല്യേ മോള് പത്ത് പത്തില് ഉം ഇല്ല്യ ഇല്ല്യ ഇപ്പോപത്താം ക്ലാസിലാ ആ ട്യൂഷൻ പോവ്ണ്ട് രണ്ട് മൂന്നാല് ദിവസായിട്ട് പോയിട്ടി- ഇല്ലാ പനി ആയിട്ട് പനി മാറി പക്ഷെ മേലും കൈയും വേദനയും ക്ഷീണവും മാറി ഇല്ല അത് കാരണം പറഞ്ഞയച്ചില്ല ഇനി നാളെ മുതല് പോക്ക് തുടങ്ങണം
പറ്റാണേൽ പറഞ്ഞയച്ചാൽ സമാധാനം ഉണ്ട്
ആ ഇല്ല്യ അല്ല പിന്നെ വേറേ കുട്ട്യേളുള്ളതല്ലേ അപ്പ ഞാൻ മാഷിനോട് പറഞ്ഞിരിക്കണു ഇതാണ് ട്ടോ വിടാത്തത് ന്നൊക്കെ ഒ
ആ ൻ്റെ മോളൊന്ന് അഞ്ചാം ക്ലാസ് മൂന്നാം ക്ലാസിലാണ്
ഉം
പ്പം മൂന്ന്ക് ജയിച്ചികണ്
ഉം
ഓള് പിന്നെ എന്താണ് കുറച്ചു പോകാൻ കുറച്ച് മടിയാണ് ഇപ്പോ കുഴപ്പമൊന്നുമില്ല ഓൾ കൂട്ടാരത്തികളൊക്കെ വേറെ വേറെ ക്ലാസിൽ ആയിട്ട് ക്ലാസ്സ് മ
ആ മാറ്റം വന്നപ്പം ല്ലെ സ്കൂൾ മദ്രസ കേട് തന്നെ സ്കൂളൊക്കെ ടുത്ത് തന്നെ
സ്കൂൾക് കൊർച് പോണം മദ്രസക് പിന്നെ കോർച്ചൊക്കെ ദൂരം നട് കാണ്ട്
മ്
മ് സ്കൂൾ ക് ബസ്സ് വരും ആ ബസ്സ് മൂത്ത മദ്രസ വിട്ട് ഇവിടെ എത്തി ഫുഡ്‌ കഴിച്ചി റെഡി ആവുമ്പോത്തേക് ബസ് വരും ആദ്യകെ ഞാൻ അങ്ങട്ട് ഇറങ്ങി പോ തായത്ക് ഇറങ്ങി പോയാൽ ഓക് ള്ള ഫുഡ് കാര്യങ്ങൾ കൊട് തിട്ട്
മ ഇഞ്ഞി വരുമ്പോത്തിനും ന്താ ചായി കടികെ റെഡി ആക്കി
ഇപ്പം ചായ പോലത്ത ചോറ് മതി
ഇപ്പ എന്ത് ആ മുട്ട ബിരിയാണി ണ്ട് പാല് ണ്ട് ഇപ്പൊ ഫുഡൊക്കെ കൊഴപ്പല്ല ഇഞ്ഞി ഇപ്പോ ഞാൻ അടുത്ത ഭരണാധികാരികളാകുമ്പോ ഇഞ്ഞി എന്തൊക്കെന്ന് അറിയില്ല മറ്റത് അതെ മാറ്റണ്ട ഞാൻ മാറ്റണ്ട ന്നാലും സ്കൂളിന് പഴം പാല് മുട്ട വേണ്ടവരു ഫോം ഫിൽ ചെയ്യാനുണ്ടായിരുന്നു ഉച്ചഭക്ഷണത്തിന് ഫോം
ഫോം ഫിൽ ചെയ്യാൻ ഒമ്പതു മുതൽ പിന്നെ ഇല്യ ട്ടോ അങ്ങനെ നിവർത്തി കേട് ഉള്ള കാരിക്കു നമുക്ക് അറിയിക്കാം ചാലു പത്താം ക്ലാസ്സ്‌ വരെ കൊടുക്കും ഓല് ഭക്ഷണം കൊടുക്കും വേണ്ട കുട്ടിയോൾക് ഇനിയിപ്പോ ആർക്കേലും ആ അതെന്നയാണ് അതെന്നയാണ് കൂട്ടികൾ പറയുകമേടിക്കാനൊക്കെ മടിയാണ് ആരുമില്ലാതെ ഒരു കുട്ടിയായിട്ടും രണ്ടു കുട്ടിയായിട്ടും പോകുമ്പോ ഓര്ക്ക് മടിയാ എട്ടാം ക്ലാസ്സ്‌ വരെ എന്റെ കുട്ടി വേടിച്ചു വല്യ ആളെ
എന്റെ മോള് എട്ടാം ക്ലാസ്സ്‌ ആയപ്പോ പിന്നെ ഒൻപതാം ക്ലാസ്സി പോയപ്പോ പിന്നെ അവള് ദോശ കൊണ്ടുപോയി ദോശയും എന്തേലും കറി ആയിട്ട് പോകും എന്താ അപ്പൊ ഉള്ള കറി ചോറ് കൊണ്ട്പോകുമ്പോ എന്താണ് രസം ഉണ്ടാകും പപ്പടം എന്ത് ദോശ ആകുമ്പോ അത്ര കുഴപ്പമില്ല ആ എന്നാ ഓക്കേ